ഹലോ എന്താർഥാനൊക്കെ
നല്ല വർത്താനം സുഖം തന്നെ എന്താ അർത്താനം ഒന്നുല്ല അവിടെങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കേനു
ആഹ് പണിക്കെ കഴിഞ്ഞോ?
ആഹ് ഏകദേശക്കങ്ങനയി
ആഹ് കുട്ടിയാളൊക്കെ സ്കൂക്ക് പോയോ?
അവരൊക്കെ സ്കൂള് പോയി
ആഹ് അയ്ശരി സ്കൂള് തുറന്നല്ലല്ലേ ഇപ്പൊ
ആഹ് ഇന്ന്പ്പോ ഒരു മഴ ക്ക്‌ കുറവ്ണ്ട് മറ്റെ ഇന്നലിം മിഞ്ഞാന്നൊക്കെ ണ് ഇന്നലിം ഒരു കുറവ്ണ്ടായ്നിം മിഞ്ഞാന്നൊക്കെ ന്ന പെരും മഴല്ലേന്നോ
ആഹ് ഇന്ന ഇങ്ങട്ട് നല്ല മഴ പെയ്യ്ണ്ട് പ്പ പെയ്യലോടങ്ങീക്ക്ണ് നല്ല മഴണ്ട് ആഹ് ഇപ്പൊ എല്ലോട്ത്തുംണ്ട് നല്ല മഴാണ്
ഏഹ് ആഹ് മെസ്സേജ് വന്നിട്ടുണ്ടായിനു
ആഹ് ആഹ് ഒരു അലേർട്ട് വന്നീനല്ലോ
ഉം ഉം ആഹ് ഇവിടെ വന്നീനി ആഹ് ആഹ് നല്ല ശക്തമായ മഴക്ക് സാധ്യത ഇണ്ട് പറഞ്ഞാണ്ട് വന്നീനു ഇപ്പോ
ആഹ് ആഹ് ഇവിടിഇപ്പൊ ഇത്വരെ നല്ല ഉം ഇതു ഇണ്ടായ്നു വളർച്ച ഉണ്ടായിനു ഇപ്പൊ വീണ്ടും തൊടങ്ങി മഴപെയ്യലൊടങ്ങി ഉം നല്ലഇപ്പാ നല്ല കാറ്റും മഴിണ്ട്
ഏഹ് ഇവിടെ വെയിലാണെഹാല് ഇഞ്പ്പന്ന അടുത്ത കഴിഞ്ഞ ഇങ്ങനെ
ആഹ് ആഹ് കുട്ട്യാളൊക്കെ ഇപ്പ സ്കൂക്ക് പോയതോണ്ട് വണ്ടിയിലായതുകൊണ്ട് പേടിചാല്ലാ
ആഹ് ഇന്നാലും പേടിയാണ് മഴേന്റെ ശക്തിയോണ്ട് റോട്ട്ക്കൊന്നും കാണില്ലല്ലോ ചില്ല്കൂടെ നോക്കുമ്പോ ചില്ലൊക്കെ മൊത്തത്തിൽ മൂടി കടക്കുന്ന മാതില്
ഉം വണ്ടി ആയാലും സ്കൂള് യാലും ഒക്കെ അപകടന്നെണ് വണ്ടി സ്കൂള്ന്നൊക്കെ ആവുമ്പോളേയ് ഓ പഴയ ഓടൊക്കല്ലേ സ്കൂളല്ലേക്കാരം
ആഹ് ആഹ്
ഉം എങ്ങനെ ഇണ്ടായിനി സ്കൂൾത്തെ പ്രവേശോത്സവൊക്കെ
ആഹ് ഉഷാരായിനു നല്ല രസണ്ടായിനു കാണാനൊക്കെ
ആഹ് അയ്ശെരി ആഹ്
ഇപ്പൊ നമ്മള് മൺ മുന്നാമിന ത്തെ പോലെ ഇങ്ങനെ ഏഹ് അന്നു മയയൊന്നുല്ല മുന്നത്തെ പോലെ പോയി കൊണ്ട് ക്ലാസ്സില് അങ്ങട് ഇരുത്തല്ലല്ലോ മക്കളാതിക്കുന്ന പോലെ സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ മുന്നിലോട്ട് കൊണ്ടുപോകും പിന്നെ അവർക്ക് വേണ്ട അവരെ രീതിയിൽ ആദ്യ ഇപ്പെല്ലാം അവരെ കയ്യിലെടുക്കാ നോക്കും ടീച്ചേഴ്സോള്
ആഹ് ആഹ് ആഹ് അത് ശെരിയാ പുതിയ പ ചെറിയ കുട്ടികളല്ലേ ഇവിടെയാങ്ങനെ തന്നെ നല്ല പരിപാടിയൊക്കെ ഉണ്ടായിന് ഫസ് ദിവസം കുട്ടിക പുതിയ ടീച്ചറൊക്കെ ആയതോണ്ടെ
ഉം കുറേ സമ്മാനങ്ങളൊക്കെ അന്ന് കൊടുത്തിട്ടുണ്ട് ഓല്ക്ക്
ഏഹ് അത് ശെരി ആഹ് ആഹ് പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിയതല്ലേ ടീച്ചർമാര് ഒക്ക് പുതിയതല്ലേ
പുതിയ ടീച്ചർമാരാണല്ലോ അപ്പം ഓന് അവരാധിക്കുന്ന പരിചയപ്പെടുത്തി കൊടുക്കലും
ആഹ് പായസം ഒണ്ടായിന് അന്ന് അന്ന് അങ്ങനെ കൊറെ പരിപാടികളൊക്കെ ഉണ്ടായിനു
ഏഹ് അത് ശെരി
നിങ്ങൾക്ക് എന്തേലും പരിപാടി ഉണ്ടായിനോ?
ആഹ് അവരെ ഓഡിറ്റോറിയത്തിന് മുന്നെ കൊണ്ടയിരുത്തി പിന്നെ അവർക്ക് ഒര് സമ്മാനങ്ങള് കളർ ബുക്ക് അതൊക്കെ പിന്നെ ആദിക്ക് റോസാപ്പൂ കൊടുത്തു അത് കഴിഞ്ഞേരം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് മക്കളൊക്കെ ആയിട്ട് മാഷന്മാരായിട്ട് ഡാൻസൊക്കെ കളിച്ച് അത് കഴിഞ്ഞേരം പിന്നെ അവർക്ക് തൊപ്പി കൊടുത്ത് പിന്നെ ബലൂൺ കൊടുത്ത് പിന്നെ മിഠായി കൊടുത്ത് ഒക്കെ കഴിഞ്ഞേതിന് ശേഷം ആഹ് പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പാലട പായസം ഉണ്ടായിനു അത് കഴിഞ്ഞ് രക്ഷിതാ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ എല്ലാവരും കഴിക്കണം പറഞ്ഞാണ്ട്
ആഹ് ആഹ് പണ്ടത്തെ പോലെല്ലല്ലോ ഇപ്പോ
ആഹ് അതല്ല ആഹ് പണ്ടൊക്ക ആഹ് ക്ലാസ്സില് കൊണ്ട് ഇരുത്തുക രണ്ട് വാക്ക് പറയാ അത്രേ ഉള്ളൂ ഇന്നിപ്പൊ അതല്ലല്ലേ ഡാൻസും പാട്ടും ഒക്കെ ഇട്ട് ടീച്ചർമാര് വരെ കൈയ് കുട്ടിയാണ് കുട്ടികളായി മാറുവാണ്
ആഹ് കുട്ടികളാണ് കയ്യില് എടുക്കയാണ് ടീച്ചർമാരെ എന്നാലേ കുട്ടികളെ കിട്ടുള്ളൂ
ആഹ് ഇപ്പഴത്തെ കുട്ടികളാണ് അങ്ങനത്തെ വികൃതിയാണ് അന്നൊക്കെ പറഞ്ഞാല് ക്ലാസ്സില് പോയിരിക്കുനി കരഞ്ഞോണ്ട് പോയിരിക്കുള്ളൂനി
ആഹ് ഇപ്പത്തെ കുട്ടികളായിന്ന് ഇല്ലല്ലോ ഇപ്പയിന് കുട്ടികൾ ടീച്ചർമാരങ്ങോട്ട് കുട്ടികൾക്കനുസരിച്ച് തുള്ളി കഴിച്ചല്ലേ
ആഹ് ഇപ്പൊ കുട്ടികൾ കരച്ചിലുംല്ല ഈ ഒരു കുട്ടി പോലും കരയണില്ലല്ലോ ഇപ്പൊ ഇപ്പൊ സ്കൂൾക്ക് വരാന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾക്കും തന്നെ ഒരു സന്തോഷമുള്ള കാര്യവാ ഉം പിന്നെ ഫുഡ് സ്കൂൾ തെ ഫുഡ് ആളാണെങ്കിൽ അത് അതിലേറെ ആണല്ലോ നമ്മളൊക്കെ അതിന ചെറുപ്പയർ ചോറും അങ്ങനെ ചെറുപ്പയറ് കഞ്ഞി അങ്ങനെയൊക്കെ ഉള്ളെ ഉള്ളേനു ഇപ്പൊ അതല്ല ഇപ്പൊ ഭക്ഷണത്തിന്റെ രീതിൽ തന്നെ ഒരു മൂന്നാല് ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഉം.
അംഗൽവാടീലും അങ്ങൻതന്നേണല്ലോ ഇ പു പുതിയെ പുതിയെ ഓരോ- ഫുഡ് ചിക്കം ബിരിയാണി അങ്ങൻത്തൊക്കെ ഓരോന്ന്
ആ അവിടിം മെനു മാറിട്ട്ണ്ട് അവ അവിടെയൊക്കെ ഇതേ മാ തിരിയെന്നെ ഓരോ കുട്ടിയാക്ക് ഓരോ ദിവസം കൊടുക്കണ്ടത് ടീച്ചേസ് - മെനു വെക്കാണ്ട് എഴുതി വെച്ചേക്കാണ് ഇന്നട്ട് പിന്നെ അയിനൻസ ച്ചങ്ങനെ മക്കക്ക് കൊടുക്കാണ്
ഉം ഇപ്പൊക്കെ നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കണം കുട്ടിയാക്ക്. അങ്ങൻത്തൊക്കെ ഓരോ ഭാഷെ ഇതാണല്ലോ. ഇപ്പൊ ഓരോ മെനു വന്നത്. ഉം ഏതായാലും ഇഞ്ഞിപ്പോ ഉഷാറാവട്ടെ ഏതായാലും കുട്ടിയാളൊക്കെ.
ആ അവരുഷാറാവും. ആ യൂണിഫോമ് സ് സ്ക്കൂൾന്ന് കിട്ടീനുണ്ട് പിന്നെ പുസ്തകങ്ങള് പിന്നെ ട്ടെസ് റ്റ്ബുക്ക്‌ രണ്ടീസ അയിക്ക്ണ് സ്കൂള്ന്ന് കൊട്ത്തിട്ട്ണ്ട് അപ്പൊ പിന്നെ അത് പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ട്
ആ അല്ല സ്കൂൾ ഷോപ്പിംങ്ങൊക്കെ കഴിഞ്ഞോ?
ആ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു മിനിയാന്നത്തോട് കൂടി. ഏകദേശം ഫില്ലാക്കി വച്ചിക്ക്ണ് എല്ലാ ബുക്കും കാര്യങ്ങളൊക്കെ മിഞ്ഞാന്നെ ത്തോടുകൂടിയന്നെ
ആ ആ ഇന്ന് മുതല് ക്ലാസ്സൊക്കെ തൊട്ങ്ങും പുസ്തകങ്ങളൊക്കെ കൊടുത്തേക്കാൻ പറഞ്ഞീനു ഇവിടൊക്കെ.
ണ്ട്. ടെസ്റ്റ്‌ബുക്ക് പറഞ്ഞിട്ടില്ല നോട്ട് നോട്ട് ബുക്ക് കൊട്ത്തെക്കാം പറഞ്ഞു. അപ്പ ഞാൻ എന്തെലൊക്ക എഴുതിക്കാണ്ടക്കങ്ങനെ ശീലിപ്പി ക്കനാവും കൊറേത് ആയതല്ലെ ഇപ്പെയ്യ്തീട്ടൊക്കെ ആദ്യക്ക ടീച്ചേഴ്‌സിനെയൊക്കെ, ഓരൊ ഒന്ന് മനസ്സിലാക്കണ്ടേ?
ആ ആ ഏതായാലും, ആ ശരി, ഉച്ചക്ക് വിട്വോ ഓല്തൊക്കെ.
ഇല്ല വൈകുന്നേരം വരെ ഇണ്ട്
ആഹ് അയ് ശെരി.
നാല്മണി വരേണ് ക്ലാസ്.
ആ ഇവൽക്കൊക്കെ ഈ ആഴ്ച്ചിം കൂടി എന്താ അറീല്ല, ഉച്ച വരേ ണ് ഉച്ചവരേ ഉള്ളൂ.
ഏ അത് ശരി ഓൽക്ക് വൈകുന്നേരം വരേ ആ യൂണിഫോമ് ഇവിടെ നിർബന്താക്കിട്ടില്ല അടിച്ചാന് കൊറെ രെക്ഷ ക്ഷിതാകള് ഇപ്പ കൊടുത്തിട്ടല്ലെ ഇണ്ടാവൊള്ളൂ പുതിയേ
ആ പുതിയെ കുട് ആ പുതിയേ കുട്ടിയാക്ക് ഒക്കെ കിട്ടീറ്റൊക്കെ വാണ്ടേ അട്
ആ ഇപ്പൊ തൊടങ്ങി ആ ആ ഞാനീ യൂണിഫോമ് കൊടുത്തപ്പന്നോട് പറഞ് പത്ത് പത്താംന്തിക്ക് ശേഷം വന്നാ മതിന്ന് പറഞ്ക്ക പത്താംന്തിക്ക് ശേഷം ഒന്ന് ഒന്നന്വേഷിച്ച് നോക്കണം, കാരണം ഇവിടെ കൊറെ കുട്ടിയാളത് കിട്ടാ കൊടുത്ത് അടിച്ചിട്ട് അടിച്ച് കൊടുക്കാൻ ഇഞ്ഞുണ്ട്. കിട്ടിയെത് ഇണ്ട് ന്നർഞ്ഞാണ്ടേ
ക്കൊക്കപ്പ സ്കൂള് യൂണിഫോം അടിച്ച്ണ ടൈമായി എല്ലാ സ്കൂളൊയ് അടിച്ച്ണ ടൈമായില്ലേ പുതിയതായി വര്നെ കുട്ടിയാക്കൊക്കെ.
ആ അതാണ്ത് ഒന്നാമതെയ് ഫുള്ള് തെരക്ക്. തെരക്ക് സമയത്തിലാണ് ഇപ്പൊ നിക്ക്ണത് കൊർച്ച് നേരത്തെണെങ്കി ഇത്ര ഇതില്ലേനു.
ഉം ടീച്ചറൊക്കെ മാറിയോ പുതിയേ ടീച്ചറായോ? ആ അത് ശരി ഓൽ
അല്ല ഇനീപ്പം ഒന്നാം ക്ലാസ്സക്കല്ലേ അപ്പ പിന്നെ ടീച്ചേഴ്സ ആള് മാറും
ആ പുതിയ ടീച്ചറാണ് നല്ല കമ്പനിയാണ് ടീച്ചറൊക്കെ ഇപ്പൊ കൊഴപ്പൊന്നുല്ല
ആ പറഞ്ഞു ടീച്ചർമാരൊക്കെ കുട്ടികളേ ബേസ് ചെയ്ത് നിക്കാണ് അവര് ടീച്ച ആ ടീച്ചർമാര് കുട്ടികളായി മാറാണ് അതാണ് മെയിൻ
കിട്ടൂല്ല കുട്ട്യാളെ കിട് ട്ടൂല്ലന്നറിയാം.
ആഹ് കുട്ടിയളെ കിട്ടൂല കുട്ടിയള അയ്ക്ക ടീച്ചർമാര് കൂട്ടാളെ ടീച്ചർമാർക് കുട്ട്യാളെ കിട്ടുള്ളൂ
ആഹ് അപ്പ അയിനനുസരിച്ച് കുട്ടിയളും അങ്ങനെ നിക്ക
ഈ കുട്ടികളോടൊക്കെ ദേഷ്യം കാട്ടിയാലേ ആ പി ഇന്നത്തെ ദിവസം കുട്ടിയൾ സ്കൂൾക്ക് പോവുല്ല ടീച്ചർ അങ്ങനത്തെ ടീച്ചർ ആണ്
ആഹ് ഓല്ക്ക് പല പല പരാതികളെക്കാരം ഓല് പോകാൻ ഭയങ്കര മടിയൊക്കെ ഉം ഇപ്പത്തെ കുട്ടിയേക്കൊന്നും പിന്നെ അങ്ങനത്തെ പ്രശ്നല്ല.
ആഹ് ആഹ്
ടീച്ചറ് ആയതുകൊണ്ടേ.
അതെ അതെ ഇപ്പം തിന്നന്ന് ടീച്ചറും ടീച്ചർമാർ കുട്ടികളായി മാറു ആണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം വരാത്തത്
ആഹ് അപ്പ ഓല്ക്കെന്നെ ഓല്ക്കന്നെ ഇഷ്ട്ടാണ്
ആഹ് ടീച്ചർ ഒരു ഒഴിവ് കിട്ടിയ ടീച്ചർ ആയിട്ട് സംസാരിക്കുകണെങ്കില് ടീച്ചർമാര് പറഞ്ഞയക്കെ ഓര് തുടക്കം ഞങ്ങള്ന്ന് ചോയിച്ചാ മതി പിന്നെ ഓരിങ്ങട്ട് കഥ മുഴുവനും ഓരു വിവരിച്ച് തരും വരും പറയുന്നുണ്ട്
അതന്നെ വീട്ടിത്തെ കാര്യം ഞമ്മള് പോയത് അല്ലത് ഓല സത്തി കുടു കുട്ടിയളല്ലേ സത്യാവസ്ഥയല്ലേ ഏത് ടീച്ചർമാരോടാ പറയ
ഓര്ക്ക് മറച്ച് മറച്ചൂടി അവർക്ക് അറിയില്ലല്ലോ ചെറിയ മക്കളായതുകൊണ്ട്
ടീച്ചർമാര് ഓര് അല്ലേലും തുറന്ന് പറയും എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ ഇഷ്ടായല് ടീച്ചർമാരെ
അതെ
ഉം ഏതായാലും പിന്നെ എന്തൊക്കെയാ ഫുഡ് ഉച്ചക്കത്തെക്കെ ആയോ.
ആഹ് ഏകദേശം അങ്ങനെ ആ യോണ്ട് നിക്കണ്ട്.
ഏഹ് സ്പെഷ്യൽ എന്തേലുക്കെ ഇണ്ടോ
ഇല്ല ഇന്ന് ഒന്നുല്ല ഇന്ന് സാധാ ബീഫ്ണ്ട് ചോറുണ്ട് സ്പെഷ്യലായിട്ടൊന്നും വെച്ചിട്ടില്ല
ഒറ്റക്ക ആകുമ്പോ എല്ലാ കുട്ടിയള് സുകുക്കും പോയാ പിന്നെ വേണ്ടല്ലല്ലേ. ആരുംല്ലല്ലോ ഓലൊക്കെ വൈകുന്നേരം പിന്നെ വന്നിട്ട് വേണ്ടേ
ഇനിയിപ്പോ വൈകുന്നേരം വരുള്ളൂ അപ്പൊത്തിനൊക്കെ ഞ് ഓരോന്ന് അങ്ങനെന്തെങ്കിലും ചായ സ്നാക്സ് എന്തേലുക്കെ ചായക്കടി എന്തെങ്കിലും ഉണ്ടാക്കിയ വെക്കാൻ അവക്ക് ചായക്കട ഉണ്ടാക്കി വെക് ചിട്ട് കാര്യം ഇല്ല അവര് കഴിക്കൂല ഒരു ഞ്ഞാ എന്തെങ്കിലും ഈത്തപ്പഴം അങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ജൂസ് അടച് വെക്കലാ എന്നാ പിന്നെ ആ ജ്യൂസായാലും വെശപ്പും മാറിക്കോളൂ
ആഹ് ആഹ് നല്ലതാണ്
ഈ ആഹ് ഈ ബേക്കറി ഐറ്റംസ്, ആഹ് ബേക്കറി ഐറ്റംസ് അല്ലെങ്കിലും അവര് കഴിക്കൂല.
ആഹ് അയ് ശെ
ഓര് ഒരു വിതൊന്നും കഴിക്കൂല. ഓൽക്ക് ഇഷ്ട പ്പെള്ളെത് ഈ ചിപ്സ്, ചിപ്സ് ഒക്കെയാണ്ള്ളത് അതൊക്കെ ഇഷ്ടം. വേറെ ഒന്നും കഴിക്കൂലാ. ബേക്കറി ഐറ്റംസ് ല് ചിപ്സ് കാര്യായിട്ട് കഴിക്കൊള്ളൂ. വേറെ ഒന്നും കഴിക്കൂല.
ഫുഡ് ക ഫുഡ് തീരെ കഴിക്കൂല. ഫുഡ് കഴിക്കാനൊക്കെ മടിയേക്കാരം. ഉം ബേക്കറി ഐറ്റംസ് ഒക്കെ ഒന്ന് കഴിച്ചാലേ. മഴ ബടൊക്കെ നല്ല മഴയാണ് പ്പൊ.
പ്പം പെയ്തു.
ആഹ് വടെ നല്ല ശക്തമാ അധി ശക്തിയായ മഴണ്ട്.
ആഹ് അഹ് മെസ്സേജ്, ആഹ് ആഹ്
ആഹ് ഇന്ന് പ്പൊ അയിനൻസരിച്ച് പകരായിട്ട് ഏഹ് വ ഏഹ് വടെ കൊർച്ചേരം ആയിപ്പം.
ഏഹ് അത് ശെരി. ഇവടെന്നാപ്പം തൊടങ്ങീട്ടൊള്ളൂ.
ഏഹ് അഹ്ശെരി. ഇവടെ കൊർച്ചേരായി ഉം എയ്നെന്തെക്കേ?
വേറെ എന്താ ഒക്കെ നല്ലേ. ന്നാ ഓക്കെ ന്നാല്. ന്നാ ശരി. ആഹ് ആഹ് ഓക്കെ ന്നാല്.